ഓ
ഹലോ.......
പ്രത്യകിച്ച് എന്തൊക്കെണ്ട് വിശേഷങ്ങൾ
ഇവിടെ ഭയങ്കര മഴ ആ എങ്ങനാ മഴയാണോ
അ കിടക്കുവ മഴയ മഴ പോയി ദേ ഇപ്പ ചാറിക്കൊണ്ടിരിക്കുന്നു
ആ ഇവിടെ അത് തന്നെ പിന്നെ ആഹ ആ ഭക്ഷണൊക്കെ കഴിച്ച
എന്തായിരുന്നു ഭക്ഷണം
ഇന്നത്തെ ഭക്ഷണം ചക്ക വേവിച്ചത് പിന്നെ മീൻകറി
ഓ ഈ ടൈൽ ഈ ടൈമിന് മാത്രം കിട്ട എന്തൊരു സാധന ചക്ക
അതെ അതെ അതെ അതെ ഇഷ്ടംപോലെ
ഇ ഈ ഈ ഒരു സമയത്ത്
അതെ അതെ കാണാൻ പോ
ഞങ്ങൾക്കൊക്കെ വീട്ടിൽ കളയാൻ സ്ഥലം ഇല്ലാത്ത കാരണം ഞാൻ ഒന്നും പേടി വേസ്റ്റ് കളയാൻ സ്ഥലമില്ല, അതിൻറെ അവശിഷ്ഠങ്ങൾ തകള് ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വേടികേറില്ല ആ എൻന്റെ നാത്തൂൻ എനിക്ക് പൊളിച്ചു കൊണ്ടന്ന് തരും തിന്നാൻ ഹഹഹ അയ്യോ സ്ഥലആഹ അപ്പ തോട് ഭയങ്കര കട്ടിയായതാന് നമുക്ക് അത് വേസ് ഇത് കഴിക്കാൻ കളയാനാക്കി ഹലോ അപ്പൊ അതിന് അപ്പ അപ്പ ബുദ്ധിമുട്ട്കാരണം ഞങ്ങൾ അങ്ങനെയാ അതുകൊണ്ട് എനിക്ക് ഈ ചക്ക തോരനും അതും ഇതും കഴിക്കണമെന്ന് തോന്നാറുണ്ട് ചക്ക ഇങ്ങനെ ചുള കൊണ്ടിരമ്പ
ആ
അതെ പോലും കിട്ടാറില്ല
അതെ ഇടക്കിടക്ക് കേക്കുന്നില്ല
എനിക്ക് തോന്നുന്നത് റെയ്ഞ്ചി ഈ പ്രശ്നയിരിക്കും മഴ ആയത്കൊണ്ട്
അതെ മഴയൊക്കെ അലിയോ അതെ അതെ ആ ഇവടെ മിക്കവാറും ചക്കയാണ് ചക്ക യസി അത് കൂട്ടിയിട്ടില്ലേ തക്കയിൽ ചേരി പിന്നെ
ഈ കടുകിട്ട് മധുരം പോലെയള്ളല്ലേ ആ
എന്താ
മധുരം പോലത്തന്നെ ചക്ക അരിശരീന്ന് പറയണ ചക്കക്കുരു
ആ ചക്കക്കുരു ചക്കയുംവേവിച്ചിട്ട് അരപ്പും ചേർത്ത് കടുക് താളിക്കുമ്പോ ഇച്ചിരി തേയും കൂടെ വറുത്തിടുക
കടുക് താളിക്ക് തേങ്ങയുംകൂടി വറുത്ത് ആ അയ്യോ പതിയാണ് നല്ല അത് ചോറ് വേണോന്നില്ല റേ പോര്
ശരിയാ സത്യവാ കോരി കോരി കുടി ക നല്ലൊരു സാധനമാത് എന്നിട്ട് ചായ
ങ്ങളമ്മ
അതെ അതെ അതെ പിന്നെ ഇതിന്റെ കൂഞ്ഞണ്ടല്ലോ ചക്കക്കൂഞ്ഞ്
ആ
നമ്മൾ ഈ ചക്ക എടുക്കുമ്പോ കണ്ടി ലുള്ളൊരു ഒരു സാനം ല്ലേ കറയുള്ള അത് തോരംവെക്കാം സൂപ്പർായി ഇറച്ചിക്കറിയെക്കാട്ടും വെല്ലുന്ന സാനമാ സൂപ്പറാ അത് ആ നല്ലതാ ഞാൻ ഇന്നലെ അത് വെച്ചായിരുന്നു ചക്ക കൂഞ്ഞ് തോരൻ
ഓഹോ ഓഹോ ഞാന ആദ്യോട്ട കേൾക്കുന്നത്
ആ
ആ
ചക്ക കിട്ടുമ്പോ എവിടെങ്കിലൊക്കെ കിട്ടുമ്പോ ഇതുപോലെ കൂനെ ടുത്തോ അ ഇല്ല ചെറു ചെറാ യിട്ട് അരിഞ് ഒന്ന് ഹുക്കറിനത്ത് ണ്ട് വിസ് ല് വന്ന ഇപ്പൊ പഞ്ഞി പോലിരി
അല്ല
നമ്മളി കണ്ടിച്ചു കളയൽ അപ്പളല്ലേ കറ വരുന്നേ കറ വരില്യോ?
ആആആ
അപ്പൊ അതാണ് കൂഞ്ഞന്ന് പറലെ നമ്മൾ ചക്കേടെ ആ അതെ അതെ അതെ നല്ലതാട്ടോ ഇറച്ചിയുടെ- ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ഒക്കെ ഇടാണെ നല്ല സൂപ്പറാ റായിരുന്നു പിന്നെ പച്ച ഇരച്ചീ മീൻ കറി ആ പരവ കരണം എന്നാ
ആ
ആ കേൾക്കാമോ ഞാൻ പറയുന്നേ? കേൾക്കാൻ പറ്റുന്നോ?
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കേട്ട് അതൊക്കെ ആസ്വദിച്ചു.
അപ്പൊ കാരല് കറി വെച്ചത് ചക്ക വേവി ച്ചത് പിന്നെ അതിന്റെ രണ്ടെണ്ണം എടുത്ത് വറുത്തു. അടിപൊളിയല്ലേ? ഇന്നലെ ഇറശ്ശേരി ആയിരുന്നു ആ ഇന്നലെ ഇറശ്ശേരി പിന്നെ അത് തോ തോരന് ചക്ക വെച്ചന്ന് നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാംല്ലേ അയിന്റെ മുള്ളും ചവിണി ഒഴിച്ച് ബാക്കി എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ല സാധനം ഇല്ലേ?
ആഹ് എനിക്ക് ഏറ്റവും എന്റെ ഏറ്റവും ഇഷ് ഷ്ടപ്പെട്ട വിഭവം ചക്കവാർത്തത. അതെങ്ങനെ കിട്ടിയാലും ചവച്ചൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇപ്പ വീടില് മേടിക്കാറില്ല.
ഇല്ല
ച്ചോണ്ടിരിക്കും അ ഇത് മേടിച്ച് തരാറില്ല എന്ന് വെച്ചാ ഒരു പാകറ്റ് വേ ഒരെണ്ണം വേടിച്ച പത്തന്നെ ഞാൻ തിന്നു തീർക്കും. ഇതെന്ത് ചോറ് തിന്നണ പോലെ തിന്നണെന്ന് പറഞ്ഞ് മേട്ച്ച് തരൂല ചേച്ചി.
അതെ അതെ ഇവിടെ ഇന്നലെ ഇന്നലെ ചക്ക ഇങ്ങനെ കൊണ്ട്‌വന്നപ്പോ ഞാൻ രണ്ടെണ്ണം എട്ത്ത് വറ്ത്ത് പിള്ളേർക്ക് കൊടുത്ത് പക്ഷെ ആ ചക്ക വർക്കാൻ ഒട്ടും കൊള്ളത്തില്ലായിര്ന്നെടാ.
അയ്യോ അതാ മൂത്ത മൂ ഒരു മൂപ്പൻസര്ച്ചിരി ല്ല മുപ്പത് ആ എന്തന്ന് കക്ക് കഴിഞ്ഞ് വര്ന്ന സമയത്ത് വറക്കണം അല്ലേ
ആഹ് ആന്നടാ അത് പക്ഷെ ഈ ചക്ക അതെ വെള്ളം കയറിയ ചക്ക ആയത് കൊണ്ട് ണ്ടാണെന്ന് തോന്ന്ന്ന് മൂപ്പ് നിക്ക്ന്നില്ല അതിന്റെ പഴം പോലെ പഴ് ഞ്ഞി ന്നമ്മളിങ്ങനെ പിടിക്യുബോ ണ്ടല്ലോ ഒട്ടും. അതെ അതെ അത്കൊണ്ടെന്റെ എണ്ണയും വേസ്റ്റ്ആയൻ എണ്ണയും വേസ്റ്റായി പോയി.
ക്ഷെ അത്‌കൊണ്ടെന്നെ ചക്കട ഇണ്ടാക്യാ മതിയാർന്ന് ശർക്കര ഇടിട്ട്
അയ്യോ അത് മെനഞ്ഞാന്നുണ്ടാക്കി ച എലയപ്പം ഉണ്ടാക്കി കൊട്ത്ത് എല്ലാർക്കും ശർക്കയും തേങ്ങായും
ഇണ്ടാക്കൂലെ ന്നമ്മള് പലയിടത്തൊക്കെ ഞാൻ കേ
കൂഴച്ചക്കയായിര്ന്ന് അതങ്ങോട്ട് മിക്സിക്കത്തോ അങ്ങട്ട് അരച്ചെട്ത്ത് ഗോതപൊടിക്കത്ത് ചേർത്ത് പിന്നെ
ആ എങ്കില് ഏറ്റൊഷ്ടാന്ന് തോന്നല്ലേ ഇണ്ടാക്കാനായിട്ട് ഇണ്ടാക്കൽ പ്രിയേണന്ന് തോന്നുന്നല്ലേ. പാചക വിദക്തെയെന്ന് തോന്ന്ന്ന് അതെന്നെ ഓ ശരിയാ ഓരോത്തരൊന്ന് അമ്പതിനാ ഞാൻ പറയും ഹസ്ബൻറ് ചെട്ടനോട് പറയേ ഏ ചേട്ടൻ പറയും എന്തിനാ ഇണ്ടാക്കാ ഞാൻ പർഞ്ഞ്എനിക്കെന്റെ ഒരു മനസ്സിൽ തോന്നൽ വരുംമ്പളല്ലേ ഇതൊക്കെ ഇണ്ടാക്കാൻ പറ്റതൊ അതെ അതെ അത്ണ്ടാക്കി താ ഇത്ണ്ടാക്കിതാ എന്നാലും നമ്ക്ക് താൽപര്യംമനുസരിച്ച് ഇണ്ടാക്കി തരാൻ പറ്റ ന്നമ്മക്കാരൊരു ആരുത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ആ ഒരു ഫീലിംഗ് അത്ണ്ടാക്ക്മ്പോ ഒരു സുഖക്കെ ഉണ്ടെങ്കിലാണ് അതങ്ങനെ ഇണ്ടാക്കി വര്മ്പം അതുപോലെ അൻസര്ജ് വരത്തൊള്ളൂ അല്ലാതെ പക്ഷേ വേണ്ടാന്ന് വെച്ച് ഇണ്ടാക്ക്ണതല്ല അങ്ങനെ ആയി പോകുന്നതാണ്
അതെ ഇവിടെ ചക്കൊണ്ടരുമ്പം ആർക്കും തിന്നാൻ മയ്യ കേട്ടോ പഴ്ത്ത ആയോണ്ടില കൂഴചക്കെ ഈ പിള്ളാരൊക്കെ തിന്നുമ്പഴേ വലിയതില്ലേ തൊണ്ടക്കെരുന്ന് അത് ഉണ്ട് ഞൻ എന്തോട്ടാത് പേയ്ച്ച് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് അങ്ങ അപ്പൊൻട്ടാക്കി അപ്പൊ ച്ച വാടിലെ ലയ്കത്തെ എലയപ്പം പോലെ അപ്പൊ അതില്ല രാവിലെ സ്കൂളിൽ പോകുമ്പോഴ ആഹ ഓരോ മൽചോണ്ട് പോയി പിള്ളാര് അതങ് തീർന്ന്
ആഹാ അതാവുമ്പം പിന്നെ ന്നമക്കും ഇണ്ടാക്കി വെച്ചാമതിയല്ലാ
അതെ അതെ അല്ലെങ്കി ഇല്ല മൂലക്ക് കെടന്ന് ഇങ്ങനെ ഈഴ്ച്ചയെരിക്കും അത് ആർക്
ഉം ഇത്‌ന്ന് വെച്ചാലേ ചക്കടെ വീ ചക്ക വീട്ടില്ണ്ടെങ്കി നാല് പാടും അറിയും അത പ്രശ്നം ഭയങ്കര മണായിരിക്യും ആ മണം പോ പോണെങ്കി തന്നെ അത് തീർന്നാലും പോകത്തില്ല കൊർച്ചോസം നിക്കും ആ മണം ഉം മഴയും കൂടി ആയതാരണം പൊളിയായിരിക്കും ചെവ്ട്ച്ച് വോവുഠ
ആന്ന് ഇതിന്റെ ഇതിന്റെ ഈ വേസ്റ്റ് കളയാനാ പാട് ന്നമ്ക്കിയാളില്ല പറഞ്ഞത്പോലെ ഓഹ് മുള്ളും ചവ്ണിം എവ്‌ടെകൊടിടുവെന്ന്ള്ളെ പശുക്കെടാവുപ്പം പിന്നെ അയ്നെങ്കിലും കൊട്ക്കാം അയ അവിടെ എന്ത് വാരുന്നു കൈ
അരി കൊണ്ട് ആഹാരം കേക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞോ ഹലോ
ആ അവിടെ എന്തുവായിരുന്നു കറി
ഞാനോ എനിക്കോ ആ അയില കറി പിന്നെ വീട്രൂട്ട് തോരൻ പിന്നെ കടല കറി ആ നമുക്ക് ചെറിയ ചെറിയ കറികൾ മാത്രം ആ ഗ്യാസ് കുട്ടനും മേളെയാണ് ഞാൻ
അതെ അതെ
അങ്ങനെ ഇതൊക്കെ മേടിക്കലും ഇപ്പം മഴയായി അതൊണ്ട് മീൻനൊക്കെ കെറവാ ഇവിടെ കിട്ടാൻ പിന്നെ പുഴമീൻ ഇതൊക്കെ വരണം നമ്മള്
ആ
പിന്നെ നാളെ വിചാരിച്ചു വെക്കുന്നുണ്ടോ ഇണ്ടാക്കാൻ ഏ
അത വൈകിട്ടാമ്പ് ടെൻഷനാ നാളെ ഇനി എന്ത് ഒണ്ടാക്കോന്ന് ഒള്ളത്
ആ അതെ സത്യം ഞാൻ പക ഞാൻ ഇനി ഹസ് അരോട് ചോദിക്കുന്നു നാളത്തേക്ക് ഇന്ന് എന്ത് ആക്കണം ഏ ഒന്ന് പറഞ്ഞാ കൊള്ളായി നനൂന്റെ ഇഷ്ടത്തിന് ഇണ്ടാക്ക് നിങ്ങടെ ഇഷ്ടത്തിന് ഇണ്ടാക്ക് എന്ന് പറയും ഭയങ്കര രസം അത് കേക്കാനായിട്ട് പക്ഷെ എ ഇത് ഇണ്ടാക്കുമ്പോ ഇത് ഇണ്ടാക്കിയാ മതിയായിരുന്നു മറ്റേത് അനുസരിച്ച് മതിയായിരുന്നു ഞ ഇതല്ലെ ഇന്നലെ മലയാളത്തി ചോദി ഇത് വേണോ അത് വേണോ എന്ന് പറയ്ണ പോലെയാ ഭയങ്കര ബുദ്ധി ഭയങ്കര പാടാ നമുക്ക് നാളെ ത്തേക്ക് എന്ത് വേണോന്ന് തെരഞ്ഞെടുക്കാനായിട്ട് എന്റെ ദൈവമേ
ആന്ന് ആന്ന് നമക്ക് ടെൻഷനതാ നാളെ എന്തോ ഒണ്ടാക്കും എന്തോ കൊടു കും പിള്ളർക്ക് എന്നൊള്ള ആ ഒരു ഇ ഇത് അതെ
എന്റെ മാത എല്ലാ സ്ത്രീകൾക്കും ഒള്ളെരു പണിയാത് എല്ലാരും വിചാരിക്ക എന്ത് എളുപ്പവാ
അതെ അതെ ശരിയാ ഇപ്പം മഴയൊക്കെ ആയേണ്ട് നമുക്ക് എന്തെങ്കിലൊക്കെ കൊറിച്ചോണ്ടൊക്കെ ഇരിക്കാൻ തോന്നും ഇല്ലിയോ
അതെ ആ എപ്പഴിപ്പ ഇന്ന് പ്പോ എന്താ ഞായറാഴ്ച ഉച്ച തൊട്ട് ഇപ്പോ മഴയോ
മഴയാ ആന്ന് താണ്ട് ഇപ്പഴും ചാറിക്കോ അതെ ചാറിക്കൊണ്ടേ നിക്കുവാ
മ്മ് ഇതാ ചാറിക്കൊണ്ടേ ഇരിക്കുവ ഇന്ന് അങ്ങനെ വെയില് കണ്ട യിട്ടേയില്ല
അതെ ഇന്നും വെയിലില്ല ഇന്ന് അതു കൊണ്ട് തുണിയൊന്നും കഴുവിയില്ല മഴയായതുകൊണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞ് ആഹാരവൊക്കെ കഴിച്ചു ആ ഓക്കെ ആ ശരി
ആ